ഹലോ...
ലേ... കേൾക്ക്ണില്ലേ?. കേക്ക്ണില്ലേ? ഓക്കേ എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം.
ഉം. എന്താണ് പരിപാടി.
എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അങ്ങനെ വെറതെ ഇരിക്ക്ന്ന്.
വെറുതെഇരിക്കാല്ലേ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് ഒന്നും കഴിച്ചില്ല ഇങ്ങള് കഴിച്ചോ?
ഇല്ല കഴിക്കണം. എന്താണ് സ്പെഷ്യല്? ടൈമ് ആവുന്നു. എന്താണ് സ്പെഷ്യല്?
സ്പെഷലൊന്നും ഇല്ല മീൻ പൊരിച്ചത്.
ഉം. വീട്ടില് ആരൊക്കെണ്ട്?
വീട്ട്ല് അനിയന് ഏട്ടന് ഉമ്മാ ഉപ്പാ
ഉം മാരീഡാണോ
ഇവടെ ഇമ്മ ഉപ്പ രണ്ട് താത്ത ഒരനിയത്തി
ഉം
ഇയാള് മാരീഡാണോ?
ആഹ് മാരീഡ് ആണ്
ഓഹ് എത്ര കൊല്ലായ്
ഒര് കൊല്ലാവാനായിപ്പോ ഇര്പാന്തിക്കക്ക്
ഓഹ് ഒരു കൊല്ലോ
ഉം
ഓക്കെ ഹസ്ബന്റെന്ത് ചെയ്യുന്നു
ഇപ്പൊന്നും ചെയ്യ്ന്ന് ആര്
ഹസ്ബെന്റ്
ഹസ്ബെന്റ് ഗെൾഫ് ല്
ഇയാളെന്ത് ചെയ്യുന്നു
ഞാനിപ്പോ ഒന്നും ചെയ്യ്ന്നില്ല വെറ്തെ ഇരിക്കുന്നു വീട്ട്ല്
അപ്പൊ പഠിക്കാനൊന്നും പോണില്ലേ
പഠിക്കാനൊന്നും പോണ്ല്ലാ
ഏത് വെരെ പഠിച്ചു
ഡിഗ്രീ സെക്കന്റിയറ്
അപ്പൊ ബാക്കി എന്തേ കംപ്ലീറ്റാക്കാനേ
കംപ്ലീറ്റാക്കാം പറ്റീലാ
ഞ്ഞ് കംപ്ലീറ്റാക്ക്ണ്ടോ ഡിഗ്രി
ആഹ് കംപ്ലീറ്റാക്കാൻ ഇപ്പൊരു തീര്മാനായ്ട്ടില്ലാ
തീര്മാനായില്ലലേ
ഇങ്ങളെന്താ ചെയ്യ്ന്നേ
ഞാന്പ്പം ഡിഗ്രി തേഡ്‌യറ്
ഇങ്ങളെ ഗ്രൂപ്പിലൊക്കെ ചോയ്ച്ചോ
ഹലോ മാരീഡാ അല്ല മരീഡല്ലാ റെയ്ഞ്ചിന്റെ പ്രശ്നണ്ടോ
റെയ്ഞ്ചിന്റെ പ്രശ്നാെന്നുല്ലാ അവടെ വൈഫയുണ്ടോ
എടെക്ക് എടെക്ക്ങ്ങെനെ കോള് ഇങ്ങെനെ ബ്ലാ ഇതായിന്ന മാതിരി മുറിഞ്ഞ് മുറിഞ്ഞ് പോണാതിരി
ഉം എന്താ അറീലാ
എന്താ അറീലാ ഉം ഇന്നിട്ട് എന്ത് ചെയ്യ്ന്നു വർക്ക ങ്കിലും പോവ്ണ്ടാേ
ഇല്ലല്ലാ ഇപ്പ വെറ്തെ ഇര്ക്കാ
ഡ്രൈഗ് ഒക്കെ അറിയാേ
പ്രത്യേകിച്ച് അല്ലല്ലല്ലാ
ല്ലല്ലല്ലാ ഓഹ് വൺട്ടാ വീരല്ലാ
വണ്ടി സ്കൂട്ടി ഓട്ടും
വേറെേതും ഓട്ടൂലാ
ഉം ഉം
പഠിക്കണ്ടേ
പഠിക്കണം ഇങ്ങക്കറിയോ
ഇല്ല ഞാന് ചെറുതായിട്ട് സ്കൂട്ടി യോട്ടും ലെവല ആയിട്ടില്ല ഡ്രൈവിംഗ് ലൈസൻസ് ഒണ്ടോ
ഇല്ല ഇല്ലല്ല
ഇല്ലേ
പിന്നെ ഉമ് വീട്ടിൽ ആരൊക്കെ എണ്ട്
വീട്ടിലിപ്പം ഞാനും ഉമ്മയ് ഇപ്പി അനിയത്തി
ഹലോ
ഹലോ
കേൾക്കണില്ലേ?
കേക്കണ് ണ്ട് പറഞ്ഞോളു.
ആഹ് വേറെന്തേലും പണി ചെയ്യന്നെടക്ക്
ആഹ് ഫോണുമ്മേ
ആഹ് വെറുതെയല്ല എടയ്ക്കെടക്കിങ്ങനെ സ്റ്റോപ്പായി പോണത് അങ്ങനെ റ്റോപ്പായി പോവുമ്പ സംഭാഷണം ഫുള്ളാവുന്നില്ല.
ആഹ്
ഉമ് ന്നിട്ട് ഫുഡ് കഴിക്കാനായില്ലേ?
ഫുഡ്‌ കഴിക്കാനായിട്ടില്ലേ കൊറേച്ചഴിഞ്ഞിട്ട് കഴിക്കടോ.
കാക്കന്ത് ചെയ്യുന്നു?
കാക്ക ഒര് ജ്വല്ലറിലാരുന്നുപ്പൊ
ആഹ്
ഉമ് പിന്നെ നാള ക്ലാസ്സില്ലങ്ങട്ട്?
ഇല്ല നാളെ ഒഴിവാണ്.
അന്താണ് നാള ഒഴിവ്?
അത് ടീച്ചേഴ്സ് വാലുവേഷൻ പോവാണ്. അപ്പ ക്ലാസ്സില്ല.
ഉമ്
ഇപ്പം നാളെ ലീവാണ്.
ഓഹ് ഒഹ്
ഉമ്
സുഖായല്ലോ പ തെ
അതെ അതെ ഇയാള് വല്ല ഓൺലൈൻ വർക്കോ അങ്ങനെന്തെലൊക്കെ ചെയ്തിട്ടുണ്ടോ?
ഇല്ലല്ല.
വേറ ഒന്നും ചെയ്തിട്ടില്ല?
ഇതുവരായിറ്റൊൺലൈൻ വർക്കൊന്നും ചെയ്തിട്ടില്ലാന്.
ആഹ് ഉമ് ഫസ്റ്റ് ടൈമാണോത്?
ആഹ് ഫസ്റ്റ് ടൈമാന്ന്.
ഉമ് ഉമ് ഉപ്പ ന്ത് ചെയ്യുന്നു?
ഉപ്പ ഗൾഫില്.
ഗൾഫിലോ ഹസ്ബന്റൊ?
ഹസ്ബന്റും ഗൾഫില്.
മൊത്തത്തിലൊരു ഗൾഫ് ഫാമിലി.
ആഹ് അങ്ങനേം പറയാം.
ഞാ ഹസ്ബന്റിന്റെ വീട്ടിലാരക്കെണ്ട്?
അവിടൊര് എളച്ചന് നാത്തോൻ ഇമ്മി ഇപ്പി
ഓക്കേ ഇയാക്കിഷ്ടൊള്ള ഫുഡെന്താ?
ഫെഡ്, മന്തി, ഷവായ.
മധ്രള്ളതൊന്നു ഇഷ്ടല്ലേ?
മധുരക്കെ ഇഷ്ടാണ് സൈലബാന്
സൈലബാൻല് ഏതാണിഷ്ടം?
ഉം അങ്ങ് ചീസ് ബോംബ് പിന്നെ മറ്റ് വേറെ സാധനണ്ടല്ലോ?
അ ബിസ്‌ക്കറ്റൊക്കെള്ളത്?
ഉം ചിസ്ബോംബ് വന്ന് ഇന്നലെ രണ്ടെണ്ണം തിന്നിട്ടൊള്ളൂ.
രണ്ടെണ്ണോ
ആഹ്അ
മത്താകൂല്ലേ അത് തിന്നാല്
മത്തൊന്നാവില്ല. ഏട്ടൻങ്ങനെ കൊണ്ടരും നമ്മളിങ്ങനെ തിന്നും
അക്ക ആളുകൊള്ളാലോ
കൊള്ളാം. അടിപൊളിയാണ്.
ഉം. കാക്കാന്റെ മാര്യേജ് കയ്ഞ്ഞതാണോ
ഇല്ലല്ലാ. കഴിഞ്ഞിട്ടില്ല.
ഓഹ്. അപ്പൊ കാക്കാക്കെത്ര വയസ്സായി?
ആഹ്. ഇരത്തഞ്ച്.
അപ്പൊ, നോക്കാനായിക്ണല്ലോ
കെട്ടാനൊക്കെ ആയീണ്.
ഉം. പിന്നേ ഉമ്മ എന്തു ചെയ്യുന്നു?
ഇമ്മാ വെള ണ്ട് വീട്ടിൽ വീട്ട്ന്ന് ങ്ങനെ
ആഹ്. അനിയന് എത്രയിലാ പഠിക്ന്നേ?
അനിയൻ ഇനി പ്ലസ്സ് വണ്ണിക്ക്.
അഡ്മിഷൻ കിട്ടിയോ
കിട്ടീട്ടില്ല എവിടെയും
ഏതാണ് നോക്ണേ?
ഓനങ്ങനെയൊന്നുല്ല. കിട്ടിയാ എയിനും പോകുവോന്നറിണ്.
ഏഹ് ഇല്ലാ. നമക്ക് പഠിക്കാൻ കഴിയ്ണതെടുക്കാണ് നല്ലത്.
ഉം
മറ്റേ നമക്കു പഠിക്കാൻ താല്പര്യല്ലാത്തതു വന്നുപെട്ടാല് പൊ ട്ടി കുത്തർക്കണ്ട്യേരും. അതും ശരിയാണ്. ഉം
ഇങ്ങക്കേതൊക്കെ ഫുഡിഷ്ടം?
ഇനിക്കു മന്തിയിഷ്ടാണ്. അതേപോലെ ഷവർമ്മ അതു ഭയങ്കരയിഷ്ടാ ഷവർമ്മ, ബർഗറ് ആഹ്. മധുരഷ്ടാണ് പക്ഷേ വെല്ലാഷ്ടല്ല.
മധ്‌രം രസല്ലേ
മധുരം രസാണ്. പക്ഷേ അധികം കഴിക്കാൻ ഇൻക്കിഷ്ടല്ല.
ഉം സൈലബാൻ കഴിച്ചിട്ടുണ്ടോ?
ആഹ് സൈലബാൻ കഴിച്ചിട്ടുണ്ട് ചീസ് ബോംമ്പ് ആഹ് അതടി പൊളിയാണെ. പക്ഷേ ഏറിപ്പോയാലൊരു നാലുസ്പൂണൊക്കെ തിന്നാൻ കജെജൊള്ളൂ.
ഓഹ് ഞാനൊക്കെണെങ്കി അടിപൊളി
ആഹ് അപ്പോത്തിനു നമ്ക്കു മധുരംകൊണ്ടു മത്താവും
അങ്ങനെയൊന്നുല്ല.
നമുക്കങ്ങനെയൊക്കെണ്ട്. എന്നിട്ട്, ഫുഡ് കഴിക്കുന്നില്ലേ?
ഫുഡു കഴിക്കണം. ഇങ്ങൾ കഴിച്ചോ?
ഇല്ല കഴിക്കാന് ടൈമായിക്ണ്. പോയി കഴിക്കണം.
എന്താസ്പെഷ്യല്
സ്പെഷ്യലെന്താ സ്പെഷ്യലൊന്നുമില്ല. ഉം ഇന്നുവെജിറ്റബിൾസാണ്
ഓ
സ്പെഷ്യൽ ഇന്ന് ഈവനിംങ് ഇപ്പൊ ഒരു ബാങ്കു കോഴ്സുണ്ട് നിസ്കാരത്തിനുശേഷം കപ്പ കഴിച്ചിരുന്നു
ഉം
അപ്പോൾ പിന്നെ വിശപ്പില്ല അപ്പോൾ കുറച്ച ഇ പേരിന് ഗ്യാസ് കയറാതക്കാൻ വേണ്ടി മാത്രം ഫുഡ് കയ്ക്കും
ഹെൽത്തി ആണ്
ഉം ഭയങ്കര ഹെൽത്തിയ ഉം അവിടെ എന്താ സ്പെഷ്യല്
എവിടെ ചോറണ്ട് മീൻണ്ട്
കറി എന്താ
വേറെ താളിപ്പുണ്ട്
ആഹ് ഓ ഉം
അവിടെയോ
ഇവിടെ ഒരു മിക്സഡാണ്
മിക്സഡ് കറിയ
ഉം അതെ ഇയാള് ഇപ്പൊ ഹസ്ബൻഡന്റെ വീട്ടിലോ അതോ സ്വന്തം വീട്ടിലോ
ഇപ്പ സ്വന്ത വീട്ട്
ഇപ്പോ ഹസ്ബന്റെ വീട്ടിൽ ഇത് പോവാറല്ലേ
ഇപ്പൊ വന്നിട്ടള്ള അവിടന്ന്
ഓ അപ്പൊ അങ്ങനെ ആഹ് കുറച്ച് ദിവസം എവിടെ കൊറച്ച് ദിവസ എവിടെ അങ്ങനെയാണോ
ആഹ് അതെ
ആഹ് ഹസ്ബൻഡ് വരാനായോ നാട്ടിൽ
ഇല്ല ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട്
ഒരു കൊല്ല അല്ലേ അപ്പോൾ പോയിറ്റ് ഒരു കൊല്ല ആയോ
പോയിട്ട് സെപ്റ്റംബർ ഒരുക്കൊല്ലാവാനായി
ആഹ് അങ്ങനെയല്ലേ ഒരു കൊല്ലം ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് വരുള്ളൂ അല്ലേ
ഉം ഇനി ഒരു കൊല്ല കൂടി
ആഹ് അപ്പം കാത്തു നിൽക്കാണ് കെട്ടിയോനെ
എങ്ങനെ
കെട്ടിയവനെ കാത്ത് നിക്കാണോ